ഹലോ പറഞ്ഞോളൂ
ലോ
ആഹ് പറഞ്ഞോളൂ ഹലോ കേൾക്കിന്നില്ലേ
കേക്കണില്ലേ പർഞ്ഞോളി
കേൾക്കുന്നില്ലേ ഹലോ
ആഹ് സൗണ്ട് കൊറച്ച് കമ്മിയാ
ആ അതെന്താറിയില്ല അധികാളു വിളിക്കു പറയുന്നാ കവക്ഷ് ബട്ട് കയ്യ്‌ന്നത്ര സൗണ്ട് ഞാ എടുക്കുന്നുണ്ട്
എന്റാണേലില്ല
അറിയില്ല ഫോണിൻ്റായിരിക്കണം
ഉംഹ് വേറെന്തൊക്കെ
അവടെ മയോക്ക്‌
എന്താപ്പട്ട് മയാ ആഹ് ചെറുതായൊക്കണ്ട് ചെറുതായല്ല നല്ലോണ്ട്
ഏഹ്
ഉംഹ് എന്താ പഠി പഠിക്കാണോയിച്ച റെഡൊന്നായില്ല ഏഹ് ഇങ്ങെളെന്താ പഠിക്കാ
ആഹ്
താങ്കളോ
ഞ ഡിഗിരിയാ ഏഹ്
താങ്കളോ
ഞാ പ്ലസ് ടു കൈട്ട് വണ്ണിയിറായി ഇപ്പൊ വർക്കനോയതാ
ഓഹ്
അപ്പോ പ്ലസ് റ്റൂആയപ്പ നിർത്തി അപ്പൊ പ്ലസ് ടു കൈനപ്പം നിർത്തിയോഎന്ന് ഹലോ ഹലോ കേൾക്കുന്നില്ലേ കേൾക്കുന്നില്ലേ ഹലോ
പിന്നെ പ്ല നാല് പൊട്ടി. പ്ലസ് ടു നാല് പൊട്ടിലെ പിന്നെങ്ങനെ ആഹ്
ഇവിടെ റൈഞ്ചിന്ന് പ്രശ്നംന്നുല്ല വൈഫൈ ആണ് വേണ്ട റെയ്ഞ്ച് ണ്ട് നിങ്ങളെ പ്രശ്ന തോന്നു
ഉം ഇവിടെ റേയ്ഞ്ച്ഫുള് റേയ് ഞ്ച
നിങ്ങളെ സൗണ്ടാണ് ഇടയ്ക്കിടക്ക് സ്റ്റക്ക് ആവുന്നു. ഇപ്പോള് ആഹ് ഇപ്പൊ കേൾക്കുന്നുണ്ട്.
ആഹ് ഇങ്ങതാണ് അവിടുന്ന് പോണ്. ആഹ് ആഹ് പ്ലസ് ടു നാലെണ്ണം പൊട്ടിയിനി പിന്നെ പോ
അപ്പോ പിന്നെന്താ വേണ്ടേ. പ്ലസ് ടു ഏതായിരുന്നു സ്ട്രീം. ഹലോ ഹ്യുമാനിറ്റീസ് ആണോ? കോമേഴ്‌സ് ആണോ? ആഹ് ആഹ് വരാം. ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ